ആഹ് ഇപ്പൊ കിട്ടി എവ്ട്യൊ കൊണ്ടേച്ചതാ ഇപ്പൊ കിട്ടി. അയി ചെലെ നേരം ഓരോന്നിങ്ങനെ കാണാണ് കാണിച്ചാണ്. പിന്നെത്താ പ്പൊ എറച്ചിയൊക്കെ കൊണ്ടോയാ?
ആഹ് ആ ഒക്കെ കൊണ്ടോയ്. ഓനെ കാത്ത് കുത്തർന്ന് ഓൻ ഇപ്പ വരാ ഇപ്പ വരാ പറഞ്ഞോണ്ടേ.
ആഹ് എപ്പ അർത്തേനി ഈ രാത്രിയാവാൻ കാത്ത് ന്നത്.
ഉ ഉ ഉം അത് മിഞ്ഞാന്ന് കൊണ്ടന്നച്ച്ണ് വ്വടെ.
ഏഹ്
കൊടുത്തയക്കാന് ഓൻ്റെടുത്ത് കൊടുത്തയക്കാനേ
ആഹ് ഓന്ക്കൊയിവ്ണ്ടാവുമ്പളല്ലേ വരാൻ പറ്റൊള്ളു.
ആഹ് അതന്നെ പിന്നെ എന്താ.
ഉം ചോറൊക്കെ വെയ്ച്ച് ഒർങ്ങാനൊ ഹസ്ബന്റ് വന്ന് ഹസ്ബന്റിന് ഫുഡ് കൊടു ത്തിട്ട് മെല്ല ഫോണായിട്ടിട് വലിഞ്ഞതാ. ആഹ് ആ കാണുമ്പോ പറിം. ഇതന്നെ ഒള്ളു ഇപ്പോന്ന് ചോയ്ച്ചും കണ്ടാ പറയേ നേര തന്നെ ഇണ്ടാക്കലേ യ്ച്ചും.
ആ ഇന്ന് വൈന്നേരം ഇന്നോട് ചാടി കള്ച്ച് പോയതാണ്. അൻക്ക് ഇതല്ലാതെ പണില്ലാന്ന്.
ഉം ഞാൻ വരുമ്പോ എവിടെയെങ്കിലൊക്കെ പാത്തുക്കും പിന്നീടെടുത്തുക്കും. ഞാൻ പറയും ഇങ്ങള് ഇങ്ങനെ ഇടക്കെടക്ക് ബ്ലോക്കി‌ണ്ടല്ലോ അത് ആരും കാണില്ല വിചാരിച്ചിക്കാണ്. ഇബട എന്റെ പണി കയിഞ്ഞിട്ട് ഞാ ഇതുമ്മേ ആ
ഇന്നോട് പറയും അനക്കിന്ന് എല്ലാ അന്റ കയിച്ചിൽ ഇതല്ലാതെ പണിന്നൊന്നും അനക്ക് ഇല്ലല്ലോ ഇത് കയ്മ എടുത്താ അനക്ക് വെറക്കാണ്.
നമ്മ നമ്മള മക്കളോട് പറയെ ഏ ഏതൊരു ഫോണ് മ്മല് അയിലേറെ കട്ടാ നമ്മള്
ആഹ് നമ്മളിപ്പ ആഹ് ഇപ്പ അതന്നെ പണിയേ
ആഹ് എന്റെ മക്കളും പറയും വലിയ ഇത് ഞങ്ങളോട് പറഞ്ഞ് ഏത് നേരംങ്ങൾക്കതന്നേ ചിന്ത ഉണ്ടാവിച്ചു ഉം ചെലപ്പോത്തെ ചോദിച്ചങ്ങാണ്ട് വരായിക്കാരം അപ്പ അയിന്റെ ബാക്കി പോവോ വച്ചിട്ട്
ഉം അത് ശരിയന്നെ ഇത് കിട്ടാഞ്ഞിട്ടുള്ള തെരക്കേടെ
അള്ളാ ഇത് ചെല്പപോ പൈസ അന്ന് കയി ഞ അന്നന്നെ കേറ്റു ആഹ് നേരന്നവേം കേറ്റും പടച്ചോനെ ഇതില്ലാതെ പറ്റൂലന്നേ ആഹ് എത്ര പൈസ കൂടിയാലും കേറ്റന്നെ
കേറ്റന്നെ പണി
ഏതായാലും കൊറോണോണ്ട് നമ്മക്ക് കിട്ടി ത് നല്ലൊരുത് നല്ലൊരു
ഞ്ഞും കിട്ടിയാലേ വലിയ കിട്ടലേന്
ആഹ് ആഹ് അതന്നെ വല്യ കിട്ടലേനി
അല്ല വർത്താനം പറഞ്ഞാലേ
ആഹ്
ഉം
പിന്നെ എന്തക്കെ മയ ഇണ്ട ഇങ്ങക്കവിടെ
വേറെന്തെക്കണ്ടി നല്ല വർത്താനം മയതാ ഇങ്ങനെ മുടികെട്ടി ഇന്നൊക്കെ മയന്നേ നീ വയ്ന്നേരൊക്കെ ഇപ്പളും ഇതങ്ങനെ കാറ്
ഉം ഇവിടെ പോച്ചെല്ലാം കെടക്കാ പോച്ചാലും ഫാനില്ലാതെ പറ്റൂല മക്കക്ക് ഫാൻ എത്ര തണുപ്പുണ്ടേലും ഫാൻ വേണം
മയ അയിനി ഇപ്പ തൊടങ്ങിട്ടുള്ളൂ തണുപ്പ എത്തിയില്ല
ആഹ് എന്ന അപ്പ തന്നെ വെച്ചാട്ടാ ആഹ് തണുക്കുമ്പക്ക എത്തുമ്പോത്തിനും ഉം ഫേൻ
ഫാൻ ഒന്ന് ഓഫ് ആക്കിട്ടാ കാണാ എന്തൊരു ചൂട്
ആഹ് ഇങ്ങനെ എന്തൊക്കോ കടിച്ചണ മാരിയാണ്
ഉം ആഹ് ഒരു പൊർതിയാണ് എനിക്ക് കറന്റ് പോയാല് ഒറക്ക് വരൂല ഞാൻ കറണ്ട് വന്നിട്ട് ഒറങ്ങൊള്ളൊ അത് വരെക്ക് ണീച്ചു കുത്ത്ർക്കും
ഒക്കെഅങ്ങനെ ഈ പാനിട്ടിട്ട്. ഒരു ചൊർച്ചിയില് മേല് എന്തൊക്കെ മയേ തിട്ടേ
ഏതായാലും ഞമ്മളെല്ലാം കൊണ്ടും അടിമയിക്കണ് നിപ്പോ പറഞ്ഞണ്ട കാര്യല്ല.
അതൊക്കെ അപ്പ അങ്ങനൊണ്ടായി പോയി പറയണ്ടപ്പ
ആഹ് ഒന്നും പറയണ്ട പടച്ചോനെ നേരം വളത്ത ഞാൻ പറ വെള്ളാഴ്ച ആണെങ്കിൽ കുറച്ച നേരം കൊറച്ച നേരം കൂടി നീങ്ങ കിടക്കെനി മദ്രസ ഇല്ല. വിചാരിച്ച ഇതിപ്പോ നേരം വെക്കുമ്പോ നീച്ച ഉറപ് ഈ മഴം നീച്ച കൻ തോന്നൂില്ല രാവിലെ അപ്പൊ അധികം ഉറക്കാ.
ആ അപ്പ അല്ല ഉർക്കാ.
ആഹ അ നമ്മളത്ര നേരം വൈകിയ പിന്നെ ഒക്കെ കാണ കയി
ആ പുതിയാപ്പളഞ്ഞി കിടന്നാ പറയും ഫോണൊമേ കളിച്ച ചീത്ത പറഞ്ഞ അനക്ക് അന്റെ അടുത്ത് വെച്ചില്ലല്ലോ.
ആ ഇന്നോട് അഥവാ രാവിലെ എണീക്കൻ നേരം വെയിക്കി ആ രാത്രി ഇത്താപ്പെ കഴിക്കല്ലേ പിന്നെ ങ്ങനെ നേര വെൾക്കും ഞമ്മക്കയിക്കൂടെ പോയരുന്നന്നെ അവസ ഞാന് ന്ന് രാവില ന്നും ഇതരിക്കൂല. ഞാനിപ്പ ത്ണ്ടായിട്ടപ്പ ഇങ്ങനെ ഇതുമൊക്കെ ഞാന് രാവിലെ കിച്ചൺ കണ്ട് പോയാല്. പിന്നെ പണിയൊക്കെ തങ്ങിട്ട് പത്ത് പയ്‌ന്മണി തീര്ബി കുളിച് ആവുത്ക്ക് കയറിട്ട എടുക്കലള്ളു. ഇപ്പൊ അങ്ങനെ ഇടക്ക ഇടക്ക് കൊന്നു നോക്കൂ ആ സ്റ്റാറ്റസ് ഇട്ടത് ആരെങ്കിലും. ക കണ്ടണ നോക്കും അത്ര കണ്ട നോക്കാനെ ഏ
സ്റ്റാറ്റസ് ട്
സ്റ്റാറ്റസ് ഇടത്ത് ഇടും എന്നിട്ട് ആരേും കണ്ട്ക്ക്ണൊ ന്ന് പോയൊക്കും. ഇതൊക്കെ നല്ല ഒരുവ അ എത്ര തുൊറന്നാ പിന്നെ എറ്റങ്കിലും ഒന്നും കാണാതന്നെ ന്നിട്ട് ഞാൻ
നമ്മുക്ക് തന്നെ ന്താണ് പഠിച്ചോന നമ്മളെ കഥ.
അപ്ലൈക്കാരം പുതിയാപ്പിള ചോറ്റിന് വരല്ല്. എ ഇതെന്നെ തന്നെ കാണ അപ്പന്നൊക്കെ എടുക്കുണ്ടാവുള്ളു. ഭ ചോറും വയിച് നിസ്കരിച്ച്കണ്ട്.
ആഹ ഞമ്മള ടുത്തക്ക് ഞമ്മള ത് കജി പിടിച്ച മബലം എടുത്ത്.
ആ ഇവര് നേറെ നമ്മള് എപ്പോഴും. തന്നെ ചിലപ്പോ അവര് വരണ നേരെ കരം ഇടുത്തിട്ടുണ്ടാവുള്ളു. ഓലെ വടെ ഉത്തർന്ന് കണ്ട് ഇപ്പരു കാണ്
ഇനി കാണാത ഇതാണ് കജി പുടിച അപ്പ മേ എത്തിക്കോളൂന്ന്. മനസ്സോട്ട ക ചാരിച്ച അപ്പ എത്തും ചെയ്തു.
ആആ
തൊടത്തി
ബർക്കത്ത്. കറാമത്താവുന്ന്ണ്ട്.
അങ്ങനെ ഒരു പരിപാടിയാണ വാതില് അടിച്ചു ചാരിണ് ദേസംടിച്ച്. പതിനതിനൊന്ന് മണിയിട്ടും ഞാൻ പറഞ്ഞ നിന്നോട് ചൂടാവും.
ഉ ഞാന് ചോറച്ചെ ടുത്ത കണ്ട് പറഞ്ഞാണ്. ആക്കം പോലെ ആ മതി നല്ല രസണ്ട് തിന്നൂട്.
എത്ത് നിക്കാഞ വക്കറില്ലേ?
എഴുത്തുനിന്ന ചേലപ്പോ ഓരോ ങ്ങനെ ചൊറിഞ്ഞു കൊണ്ടുനികും. വിട്ടു പോയി കിണ്ടണേ ഹെ ന്നാ പിന്നെ എന്ത് ചോറിയല്ലാ ചെിലപ്പത്തേകിലൊക്കെ ങ്ങനെ. ഓരോന്നും പറയാ ആ നേരക്ക് പോണം ഏ ഭ ഭക്ഷണം നന്നായാലും ഇത് പറിം രസല്ലാന്നറീം. നമ്മക്ക്ണ്ടാ അഅ്‌ കേക്കണത് ചെലപ്പോ ഓരോ നമ്മളെ ചൂടാക്കാൻ മാണ്ടി പറ്യാണ്. പിന്നെ ചൂടാക്കാം മാണ്ടി പറ്യേ ആഹ് എന്നാ പറ നാളെ ഞാൻ ഇതിലും നല്ല കുറച്ച് ഇതാക്കിയിട്ടുണ്ട് ആ രസംണ്ട്ട്ടാ അങ്ങന തന്നെ മതി തിലുംനല്ല ടെസ്റ്റ് - ഞാനാന്ന നേരെ ഫോണേട്ട് പോവാച്ചിട്ടന്നെ. ഇതിനോട് വേൻ തിന്നുടിറിഞ്ഞിങ്ങണ്ട്. അപ്പഴെ കിന് എങ്ങനെ ഒന്ന് കിട്ടട്ടെ വെച്ചിട്ട് വലിയാണ് അവിടുന്ന്.
ആഹ് അതെന്നെ പോവണ നെല്ത്ത്. കൈമന്നും കൊയ്ഞാടലൊക്കെ തൊടങ്ങിണ്.
ആ അയിൻക്കുണ്ട്ന്ന്.
ഇന്റെ പുതിയാപ്പളാ വാക്കർ ച്‌ട്ടുകയ്യും
ഇന്റെതെ ഇന്റെ താനെ കോയ് ഞ്ഞാടും ചെലപ്പ പാരമ്മേ കൊണ്ടെത്തും എവ് എവടെ തട്ട്യാലും അത് വേ കൈക്കെ പുടിച്ച പിന്നിം വേം പുട്ച്ചും.
അത് വൗ നെല്ത്ത് വീണാ പിന്നെ നല്ല പാകയി ചെയ്ത്.
അള്ളാ ഫോണില്ലാ ഞാല് അല്ലാഹ് ഇന്റെ ഇന്നാള് കേടന്ന്ട്ടെ അല്ലാഹ് യൗട് ന്‌ക്കോ ഒപ്പിച്ച് ങ്ങാണ്ട് രണ്ടാമത്ത് ഫോൺ മാങ്ങി എനിക്ക്. എന്ന്ട്ട് നിപ്പ്ട്ടില്ല. ഫോണില്ലാഞ്ഞിട്ട് പരക്കം കെട്ടാ അപ്പ
കേടന്നാ ഇൻക്ക് വേ
ഉം ന്റെ പുതാപ്പളാ പറ്യ അൻ്റൊരു ഭാഗം കൊയ്ഞ്ഞ് പോയാ മാതിരിണ്ടല്ലോ ജ്ജ് പരക്കെ
ഞൻ അന്നോട് പറ്യാചാ ന്റെ ഫോണെടന്നിട്ട് രാവിലൊട്ട് മൊബൈൽ. പീടേക്ക് മണ്ട്ണ പണ്യേ നി ഇങ്ങട്ട് ഇന്നോടറ്യാ. ജില്യേ അത് ല്യാഞാ മെരിച്ചു ഒറ
ആന്ന് ഞമ്മളതിന്റെ അടിമയ്
അയിനെ ത്‌ത് മലല്ലേ പലെ
എല്ലോ ഇതിന്റുള്ളില് പാത്തക്കല് ഏ റബ്ബേ
ണാം പർഞ്ഞത് കേട
ഞമ്മക്ക് വർത്താനം പറ്യാൻ നേരല്ല ചിർച്ച്. പക്ഷെ ഇതിന്ന് പ്പം
ഏതാലും നമ്മളെ കഥ
പിന്നത്തെക്കെ ഇന്റെ മോനോണരും.
പിന്നെ പുതിയപ്പളഞ്ഞ്പ്പോ ഫോണ് ചോറ്ന്നോ?
പ്പൊ ടി വി ട്ട്ക്ക്ണ് ഞാം പറ്യാ ആറ്റങ്ങളെ ആറ്റങ്ങളെ കളി നല്ലതാണ ഉം അയിൻ ൻ്റെ കള്യല്ലാന്നർഞ്ഞ് എത്യാലും കണ്ടോളി എല്ലാരും ഓരോര്ത്തർക്കും ഓരോ ടീമാണല്ലാ. ആ ആ അപ്പറീം ന്റെ ടീംമല്ലത്. അഅ് കണ്ടട ഓൽ തല്ല ടീമാ നല്ല കള്യാണ് കണ്ടൂടി ചോ
ആ അയ്നിസ് ആ അയ്നിസ്റ്റലേക്കുലെ കളി.
കളി വെല്ല്യെ ഇഷ്ടെന്നുല്ല ഇത് ഈ കടേ നിന്ന്ക്കാണ്ട് പ്പങ്ങട്ട് പോയില്ലങ്കില് കഷ്ടില്യാലേ ഇനിയിപ്പോ എന്തേലു ആട്ടെ പിന്നെത്തെ പോയി ഉത്തറക്കണ്ടേ ഒക്ക് നമുക്ക് പോ നേരമ്പേള്ത്തേക് പണിയെടുക്കും പോല ഓരും പോയിത്തറക്ക അതേലെ ആ കൊർച്ചണ്ട് പോണം കൊർച്ചണ്ട് പോണച്ച കൊറ സ് ഒടെ
ഹമ് അങ്ങനെയൊകെത്തന്നെ നേരംവെള്ത ഗൾഫിൽ പോയിനി പിന്നെ ഇവിടെ മാക്ക് സുഖമല്ലങ്ങക്ക് സോഡിയം കൊറെേലും ന്താകലും കൊണ്ടാലും പുടിച്ചാലോകെ ആയിട്ട് പിന്നെ ആണുങ്ങ ആരുഇല്യാണു അയിൽ പിന്നെ ഇങ്ങട്ട് പോന്നേ പിന്നെ അപ്പൊ ഇവിടെ കച്ചവട ഇപ്പോ പോവാൻ പറഞ്ഞിട്ട് പോണില്ല എനിക്കിവിടെ സർക്കിറ്റ് അടി കാണാറില്ല്യാന്ന്
അതാ പറിച്ചില്
ആ
സർക്കിറ്റ് അടിച്ചോണ്ട് ഇഞ്ഞിന്ന അവിടന്നോട്ടെ
ആ ഇന്നായികോട്ടേട്ടോ ഞാനിപ്പം വരട്ട പിന്നെ ചിരിച്ചൻ പിന്നെ വരാം
ഉം ശരി